ഹലോ ആഹ് കേൾക്കാൻല്ലേ
ഓ കേൾക്ക്ണ്ട് പറഞ്ഞോളീ
ആഹ് എന്ത വലൈക്കുസ്സലാം
ആഹ് ആഹ് എൻ ഓ സുഖാണ് അങ്ങനെ പോണ്
ആഹ് പണിയൊക്കെ കഴിഞ്ഞോ
ഓ പണിയൊക്കെ കഴിഞ്ഞു ആഹ് രാത്രിയില്ലേ അപ്പങ്ങനെ ഇഞ്ഞ് കുട്ടിയേളെ പഠിപ്പിക്കാനും അതിനുള്ള ഇതിലങ്ങനെ ഒരിക്കത്തിലാ
ആഹ് രാത്രിയിലേക്ക് എന്തായി ഫുഡാക്കിയത്
ഓ ഞാൻ ഫുഡ് നേരെ രാവിലെ തന്നെണ്ടാക്കും. രാവിലെ തന്നെണ്ടാക്കി വെക്കും അപ്പൊണ്ടാക്കുമ്പോ ഒന്നായിട്ട് ഒരുമിച്ചാണ് ണ്ടാക്ക. ഉം ഇന്ന് സ്പെഷ്യലായിട്ട് ആ രാത്രി ചോറാ കെഴിക്കാ ഉം സ്പെഷ്യലായിട്ട്ന്ന്ന്താ തേങ്ങാച്ചോറും എറച്ചി വരറ്റിത് കറിയൊക്കെ ണ്ടാക്കിനി. അപ്പൊ അത്ണ്ട് ഉം അല്ല കോഴില്ല ബീഫ് ആഹ് ആഹ് വെള്ളിയാഴ്ച സ്പെഷ്യല് പാടല്ലാ
ആഹ് ആ രാത്രിയിലേക്ക് എന്തേലോകെ ആക്കണംന്ന് രാത്രിയ്ക്ക് ആക്കിയിട്ടില്ല.
ആക്കിട്ടില്ലാ നിങ്ങൾ രാത്രി ആക്കലാണോ?
അല്ല ഇന്ന് ഞങ്ങള് ഒരീസൊന്ന് പൊറത്ത്ന്ന് ഫുഡാക്കിയതാ.
ആഹ് ആഹ് അങ്ങനെ.
ത്തുന്നേന്നു കഴിച്ചതേ ആ രാത്രിക്ക് ഇനി എന്തേലും ഉണ്ടാക്കണം അതോഞ്ഞപ്പ പുടിച്ചാക്കാന്നര്തി സമയാവ്ണേള്ളൂ.
ആഹ് അതന്നെ ആവണല്ലേള്ളു അല്ലേ
ആഹ്
ആഹ്
രാത്രിയില്ന്നും അവടെ ചോറെന്നെ
ഓ ഞങ്ങള് ചൊറ് കഴി
ആഹ് ഒന്നിച്ചടാക്കൂ രാവിലെ തന്നെ
ആഹ് പിന്നെ എന്താ പറയാ ഇത് എപ്പേലും എന്തെങ്കിലൊക്കെ ചെലപ്പൊങ്ങനെ പൊറത്തോയാണ്ട് പൊറത്ത്ന്ന് ഫുഡയിക്കും. ഉം എല്ലാരും കുട്ടികളൊക്കെ ലീവ്ണ്ടാണ് ദിവസൊക്കെ അങ്ങനെ പോയണ്ടൊക്കെ ഓല് കാക്കക്കെ പണി കഴിഞ്ഞ് വന്നതിന് ശേഷൊക്കെ
ആഹ്
നാലെ പോവും പൊറത്ത് പോവും പോയാണ്ട് ഫുഡ് കഴിച്ചാണ്ട് പോരൊക്കെ ചെയും ആഹ് രസാണ് ആഹ് അതന്നെ പിന്നെ എന്താ ഉണ്ടാക്കണെ എന്നിട്ട് ഇന്ന്
ഇന്ന്പ്പൊ രാത്രിക്കക്ക് കൊറച്ച് ചിക്കനിരിപ്പൊണ്ട് അതോണ്ട്- നിങ്ങ മക്രോണി പാസ്ത എന്താ പറയാ-
എങ്ങനെ മാ മക്രൂണി ചിക്കൻ മക്രൂണിയ ആഹ് പാസ്ത ആഹ് ആഹ് അതെങ്ങനെ ഉണ്ടാക്കല്
അത് ഞാൻ ചിക്കന് നമ്മള് ചിക്കൻ വറ്ത്ത് വെക്കണ മാതിരി ആഹ് ഉള്ളീം തക്കാളീം ഒക്കെ വാട്ടിയിലാക്കിയിട്ട് അത് ചിക്കനും- ഈ വലിയഎ ല്ല് അല്ലാത്ത പീസ് ഉണ്ടാവല്ലോ
ആഹ് ആഹ് എറച്ചി മാത്രള്ള
ആ ഇറച്ചി മാത്രള്ള ഫീസ് ബ്രസ്റ്റ് പീസായിട്ട്
ആഹ് ആഹ്
അത് മാത്ര ഇട്ട് വേവിച്ച അങ്ങനെ ആക്കും പിന്നെ ആ മറ്റേ സ്റ്റോവില് മക്രോണിട്ടതും എത്രയാ വേണ്ട എന്താണോ ഉപ്പും ഓയിൽ ഒഴിച്ചിട്ടേ
ആഹ്
അതങ്ങ്ട് വേവിച്ചെടുത്തിട്ട് രണ്ടൂടെ മിക്സാക്കിടുക്കും-
രണ്ടും കൂടെ വി സ് ആക്കി എടുക്കുക കറിക്ക് വെക്കാൻ മാതിരിന്ന ല്ലേ അപ്പം ചിക്കൻ വെക്ക
ആ ഞാന് കുക്കറിൽ ആക്കില്ല ഈ നമ്മള എന്ത്ണ്ടാ പറ ഫ്രെപാന അങ്ങനെ സെറ്റ് ഉണ്ടാവില്ലേ അതില് അതില് ആഹ് ആഹ് ഇളക്കിെടുത്ത് അങ്ങനെ വേവിച്ചിട്ടിക്കും
ആഹ്
ഉം നിങ്ങെളങ്ങാ നെ ആക്കല്
ആനെ ആ മക്റൊ ണ അങ്ങനെ ഞാൻ ഉണ്ടാക്കലില്ല അപ്പ ഞങ്ങളോട് റെസിപ്പി ചോയിച്ചത് ങ്ങള അതാണന്ന്പറഞ്ഞപ്പോളേ പറഞ്ഞപ്പേ ഇന്ഷാ അല്ലാഹ് ഇനി ഉണ്ടാക്കി നോ ക്കണം
ആഹ് അത് കൊടുന്നയച്ചിട്ട കൊറചീസൊക്കെ കൊറെ കഴിക്കണ് അ എ പ്പളെലൊക്കെ ഉണ്ടാക്കും ഇന്ന് പോ ഇനി വേഗം അത് നോക്കാന്ന്‌ കരുതി ഏതായാലും ചിക്കൻ കൊടുന്നത് ണ്ട് അപ്പൊ അത
ആഹ് ആഹ് നമുക്ക് ടൈംമില്ലാത്തലൊക്കെ വേഗം വക്കാൻ കഴിയുമ അല്ലേ പെട്ടെന്ന ആവൂലേ ആഹ് ആഹ് പെട്ടെന്ന ആക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോ ആഹ ആഹ് ഉം രാവിലെക്കെ എന്താണ്ടാക്ക
രാവിലെ നമ്മള് അപ്പം ഇതൊക്കെ ഇന്ന് ഓട്ടടായിരുന്നു ഓട്ടട്ട തന്നെ പറയാ എന്താങ്കൾ പറയാ അവിടെ സാധനം മനസ്സിലായില്ലേ ആഹ്
ആഹ് സഥനമനസ്സിലായി ആ ചട്ടീ ചുടുക്കണതല്ലേ ആഹ് ആഹ ഇവിട ഒട്ടടന്നെ ആഹ് ഉണ്ടാക്കിയുണ്ടണ്ട്ഓ ട്ടാടയും ദോശ ത്തിരി അതൊക്കെ തന്നെ പു ട്ടും ആഹ
ഉ പത്തിരിക്കെ പിന്നെ എപ്പളേലൊക്കെ ഉണ്ടാക്കുള്ളൂ ജോലിയൊക്കെ യോണ്ടേ രാവിലെ അത് ഉണ്ടാക്കലൊക്കെ വലയ പണിയാണ് അ തുകൊണ്ട് പത്തിരി ഉണ്ടാക്കലില്ല
പത്തിരി ഭയങ്കര റിസ്ക്ണല്ലോല്ലേ പക്ഷെ എനിക്ക് ഭയങ്കര എളുപ്പാ പത്തിരി എനിക്ക് എന്ത ല്ലോ വേഗം പത്തി രി പൊടി കൊഴയ്ക്ക വേൻ പരത്താ ചൂടാ എക്ക് ഭയങ്കര എളുപ്പം ത്തി രി ചെലല്ക്ക് എങ്ങനെയാണല്ലോ ആഹ പ്രസില് ബ്രസ്സില് വരുത്തിട്ട് ആ ചെറിയനൈ സ്പത്രി ഇല്ലേ അതാണ്ടാക്ക എനിക്ക് പൊടി ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അതേമാതിരി നമുക്ക് ചിക്കന്റെ കറിക്കെ ഉണ്ട്ന്ന് കണ്ടാക്കാണെങ്കിൽ പത്തിരി ഉണ്ടാക്കാം
ആഹ്
അത് ചിലർക്ക് അങ്ങനെ പറയും എൻ്റെ ഉമ്മക്കെ പറയല്ലോ കഴിവുകൾ ആണല്ലോ അതാണന്ന് പറയും ഉമ്മ ആഹ് പത്തിരിയൊക്കെ പെട്ട പെട്ടെന്ന് വേ എനിക്ക് പത്തിരി ഉണ്ടാക്കണം എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാൻ മടിയക്കാരാ എന്ന് പറയും ഉമ്മ ഉം ഞാൻ തോന ഉണ്ടാക്കണ്ടേ
അല്ല നിങ്ങള് എങ്ങനെയാ ഉണ്ടാക്കല്
ഞമ്മൾ പത്രി കൊഴച്ച് പൊടി വാട്ടിട്ട് വെള്ളം വെച്ചിട്ട് ഫസ്റ്റ് പൊടി വാട്ടും വെള്ളത്തിക്ക് പൊടി ഇടും
ആഹ് അതാ ചേദിച്ച ആഹ് ആഹ്
ആഹ് ഇങ്ങിട്ട് ഒന്ന് ത തിളച്ചിട്ട് ഒന്ന് ഇളക്കിവിടുത്ത് ഉപ്പിട്ട് മിക്സ് ചെയ്തു കൊണ്ട് ഒന്ന് ഇളക്കും
ആഹ്
എന്നിട്ട് അത് ഒന്ന് തട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് അത് നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉം ഓരോ ചെറിയ ബോൾ ബോൾസ് ആക്കിയാണ്ട്
ആഹ്
നമ്മള് പരത്തി എടുക്കും പരത്തി പൊടി തട്ടി വെക്ക ഒന്നുല്ല പരത്ത
നേരെ അയിക്കോട്ടതാ ആ ആ ആ
അതിലേക്ക് ഇട വൈകിട്ടാണ് പുഴുങ്ങിയച്ചാ ഒറ്റ ട്രിപ്പ് പര്ത്തിയക്കും
ആ അല്ലാ പ്രസ്സില അമ പ്രസ്സില അമർത്തിട്ട് നേര അയിക്ക്ട ചെയോ അതോ പിന്നെ പര്
ആ പ്രസ്സില അമർത്തിയിട്ട് പ്രസ്സില് അമർത്തിയിട്ട് നേരെ അയ്ക് ഇടാ ആ
ആ അങ്ങന ആവുമ്പോ കൊഴപ്പല്ല മറ്റേ പര് ത്തലും ഒക്ക പാട ആവുമ്പം പണിയേന്നെണ്
ആ പര്ത്തലാവുമ്പം ഭയങ്കര പണിയാ അത് ഇൻക്ക് വല്യ റിസ് കാ പര്ത്ത്ണ പത്തിരിയാവുമ്പോ അയിന് ഞങ്ങൾ ഇണ്ട ഇല്ലല്ല്യ ഏ ഏ അത് ചെയ്യലില്ല അത് ഇൻക് ഭയങ്കര റിസ്ക്കാ കേൾക്ക്ണന്നെ റിസ് ക്കാ അത് പിന നമ്മക്ക്
ശരിക്കങ്ങട്ട് കറക്റ്റ് ആയി കിട്ടിട്ടില്ലെങ്കി ഒരു കാണാനും സുഖു ഇല്ല്യ
ആ അത് ചപ്പാത്തി ഒക്ക ഇണ്ടല്ലോ എന്ത് ചപ്പാത്തി ആണെങ്കിലും ഇണ്ടാ ണ്ടങ്കി ഇഷ്ടല്ല കാരണം ചപ്പാത്തി പര് ത്തുമ്പം അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ അഴിക്കാരം പോവ പലെ കോലങ്ങളും ആവും ഏ
ഭൂപടം വര്ക്ക്ണ്ടോ
ഭൂപടം വര്ക്കും ചപ്പാത്തി വരച്ചപ്പോ ഭൂപടം ആയിട്ട് ഉം അപ്പൊ ആല്ല ര
ആ പത്തിരി എന്ത് ഞാനും ഇതന്നെ ഇണ്ടാക്കുമ്പോ പ്രസ്സ് ചെയ്യല് മാത്രെ ഒള്ളു ലോ
ഞാൻ ചപ്പാത്തി ആക്കനോട് ഇങ്ങള് ഇതാവോല്ലോ ഒരാക്ക് ഇത് കൊണ്ട്രണ്ടി പറിം ആ പെക്ക് ഇണ്ടാവോല്ലോ ഹാഫ് കുക്കിംഗ് ആ ആ ഹാഫ് കുക്
ഞങ്ങളു അതന്നെ ചെയ്യല് ചപ്പാത്തി വാങ്ങുമ്പോ ആ ചപ്പാത്തി എപ്പളേലൊക്കെ ആ ഹാഫ് കുക്ക് വാങ്ങ ചെയ്യാ അത് പര്ത്തി ഇണ്ടാക്ക്ണ മട്ച്ചിട്ട് ഹലോ കേക്ക്ണില്ല്യെ ഹലോ പോയാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്ണില്ല്യെ ഹലോ ഹലോ